ഏഹ്
ഇപ്പൊ എത്ര ഏജ്ണ്ട്
എന്റെ ഇപ്പോ ഞാൻ ഇത് അപ്ഡേറ്റ്ത് നോക്കായിരുന്നു എത്ര ടാസ്ക്യിരുന്നു അപ്പോഴാ കോള വന്ന
ആഹ അപ്പ അതെ ഇതങ്ങനെ ഇത്രയും കോൾ വിളിച്ച കഴിഞ്ഞാൽ ആ കോളുള്ളത് കേയറും
ആഹ
അപ്പൊ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണ്ടേ
ആഹ കൊടുക്കണം.
നമ്മുടെന്ന് പയസ് പോവോ
ഏ ഇല്ല ഉം ഉ
ഉം
പിന്നെ
പിന്നെന്തട്ടാ
കഴിഞ്ഞ ദിവസം എന്നെ വണ്ടി ഇടിച്ചിരുന്നു.
ഉം.
ഇവിടെ ഇവിടെ വ അങ്ങടെ എറണാകുളത്തേക്ക് പോകണ റൂട്ട് അപ്പൊ ഇവിടെ പാലം പണി നടക്കുന്നുണ്ടല്ലോ അപ്പൊ. പാല മണി കഴിഞ്ഞു അപ്പൊ വൺവേ ഒരു സൈഡ് കൂടെല്ലേ വൺവേ അല്ലേ ഒരു സൈഡ് കൂടെല്ല വണ്ടി അപ്പ ഞാൻ ഇപ്രത്ത സൈഡി ല്ലോ അത് അങ്ങനെ വരില്ലല്ലോ വെച്ചിട്ട് ഞാൻ ഇപ്രത്തെ സൈഡിൽനോക്ക് ഈ തിരിഞ്ഞോ ഒരു വണ്ടി വരഞ്ഞു ഇയാളോ ഓണടിച്ചു എന്റെ കിളി പോയു ഞാൻ ത്തന്നു ഞാ എന്റെ നെഞ്ചിരാളല്ല
ഉ.
നമ്മള് വിചാരിക്കില്ല കാരണം പണി കഴിഞ്ഞു അതിനെ കട്ട് ചെയ്യാൻ വേറെ ഇതില്ലയ ഇയാളെ എവിടുന്ന വന്നാണവോ. ആനെന്തഞ്സം അതെ ഈ സംഭവം എവിടെയുളള വരുടെയ.
അതൊന്നും എനിക്കറിയില്ല.
എന്തിന ഫ്രീ ആയിട്ട് പൈസ കൊടുക്കണോ.
ഫ്രീ ആയിട്ടല്ല പണിത പൈസ കാര്യത്തിനല്ലേ പൈസ തരണെ.
അല്ല നമ്മള ഇങ്ങനെ പറെറു സംസാരിക്കണന് ഇപ്പൊ അവക്ക് എന്താ കിട്ടണ
അതെനിക്കറിയില്ല.
എനക്ക് അതാ മനസിലാകത്തെ നമ്മളിങ്ങനെ വെറുതെ ഒരു അന്തല്ലാണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ കിട്ടു ക.
അതൊന്നും എനിക്കറിയില്ല പണി ചെയ്താ പൈസ കിട്ടും അത്രന്നെ.
അ ചിന്ത
എനിക്ക് ഇതപലെന്നെ ഒരു ഫ്രണ്ട്
ആഹ. ഉ അച്ചു ഒരു പാട്ട് പടോ?
ഇതില് പാടാൻ പറ്റില്ല.
ഹേ
ആഹ് ആഹ് നമുക്ക് ഇനി വേറെന്തിട്ടന്ന് പറയാം. പല്ല ഞാൻ ഇപ്പ ഫ്രീ ആയിട്ട് പോണ്. ബസിൻ
ആഹ്
ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് പോണെ.
ഓക്ക.
ഉ ഏഹ് ആഹ് പത്തുരുവ അങ്ങിടും പത്തുരുവ ഇങ്ങടും.
അയ്യ അതാ നോട്ടറി.
ആഹ് അതായത് ഇപ്പൊ പൈസ കൊടുക്കണ്ടല്ലേ ഓർഡിനറിയിൽ. ടിക്കറ്റ് വാങ്ങ ഇരിക്ക.
അപ്പ തിരക്ക് ഉണ്ടാ ബസ്സില് ടിക്കറ്റ് ഇല്ലാത്തോണ്ട്.
ഓൾറെഡി ആ ബസ്സുകളിൽ തിരക്കുണ്ട് രാവിലെ സമയത്ത്.
ആഹ്
ഇവിടെ അതിന് പ്രൈവറ്റ് ബസ്സിലാ കയറുന്നത് കൂടുൽ ഇങ്ങനത്തെ കെ എസ് ആർ ടി സി ഇതല്ലേ. എല്ലാത ബസ്സ ഇരിക്കല്ലേ അപ്പ പ്രൈവറ്റ് ബസ് കുറവാ ഈ ചാലക്കുടിയൊക്കാ ഹൈവേ വഴിയല്ലേ.
ആഹ് ആഹ്
അങ്ങട്ടെ അങ്ങനെ എനിക്ക് ചിരി വരും കാരണം. ചില ചേച്ചിമാരടെ മൊകത്തെ ടിക്കറ്റ് എവിടെക്ക ചൊയ്ക്കുമ്പോ ചാലക്കുടി എന്നങ്ങനെ പറുയുമ്പോ അവർടെ മൊകത്ത് പുഞ്ചിരിയാണ് നാണിച്ചിട്ടൊക്കെ
ഉം
കനിയ കണ്ടക്ടർ കഴിഞ്ഞ ദിവസം ഞങ്ങ ബസ്സിൽ കയറിയപ്പൊളെ ഒരു ചേച്ചിയൊട് എവിടെയാ എറ കണ്ണൻ ചൊച്ച പൊ ഈ ചേച്ചി ഇങ്ങനെ ചിരിക്ക കണ്ട അത് കൊള്ളാം ഉം ചിരി ചിരിക്കയാ ചെയ്യ എവിടെയാ ഇറങ്ങനെന്ന് പറി ഇരന്ന് ചിരിച്ചൊണ്ടിരിക്ക ചേച്ചി നാണിച്ചിട്ട് എന്തിനാന്ന് ആ ചേച്ചിക്ക് അറയില്ല ഇനി ടിക്കറ്റ് ഫ്രീ ആയിട്ടാണോന്ന് അറിയില്ല
ഒരാളുടെ ഓരതരുടെ ഓര എന്റർടൈൻ മെന്റ് ആവും അത്
ഇന്നും ബസ്സിലിരു വിട്ടുണ്ടായി ഇന്ന് ഒരു ചേച്ചി ബസ് ടിക്കറ്റ് എടുത്തു ചാലക്കുടിന്ന് വന്നിട്ട് നമ്മള ആ ഒരു ഒരു ഇപ്പൊ ഒരു ബസ് ഓരോ സ്റ്റാൻഡ് അല്ലെ ഇറങ്ങ ഇന്ന് വന്ന ബസ്സ് പുതുക്കാട് സ്റ്റാൻഡിലത്തി യാറന്ന് കെ എസ് ആർ ടി സി കേരള സീറ്റ് പുതുക്കാടന്ന് പറഞ്ഞ് കൊടുത്തകണെ ടിക്കറ്റിന്റെ മോളില് ഈ ചേച്ചീ കൊടകര റ്റു ചാലക്കുടി അയിന്റെ അടിൽ ഇണ്ട് ഈ ചേച്ചി പറയാ ഈ ടിക്കറ്റ് പുതു കടക്കാണല്ലോ ഇത് കണ്ടടർ ന്നെ വിളിച്ചിട്ട് ടിക്കറ്റ് കാണിച്ചപൊ കണ്ടടർ പറയാ കണ്ണട മാറ്ററായിട്ട് ചേച്ചി കണ്ണട മാറ്റാറായി വേറെ ഉള്ളവരാണെ ആട്ടി യാളകും കണ്ണട പറ്റാറായിട്ടാ പുതുക്കാടല്ലാത ചാലകുടി എനിക്ക് ചിരിവന്നത് ഇന്നലെ
ഹലോ
ഹലോ
പറ
അങ്ങനെ സുഖം
പിന്നെന്തൂട്ടാ
ഉം
പിന്നെ എന്നിട്ടാ
ഐ മാക്സ്
ഐ മാക്സ് ഞങ്ങടെ അവടെ ലെൻസ്കാർട്ട് വന്ന്ണ്ട്
ലെൻസ് കാർട്ടാ
ആഹ് കഴിഞ്ഞ ദിവസം വന്ന് അവിടൊന്നും ജോലി കിട്ടില്ലെ
ഏ
ലെൻസ് കാർട്ടിലൊക്കെ ജോലി കിട്ടില്ലേ അച്ചൂന്
ലെൻസ് കാർട്ടിലൊക്കെ ജോലി കിട്ടും പക്ഷെ ഭയങ്കര ഇതാ അവിടെ സെല്ലില് വല്ലതും പോയേഴ്ങ്കി നമ്മളതിന്റെ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കണം
സെയില്
സെയില് ഇപ്പോ വല്ല കസ്റ്റമറ് പോയേങ്കി നമ്മളതിന്റെ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് സബ്മിറ്റെയ്ത് അങ്ങനെ കൊറെ പണിയുണ്ട്
ആഹ് അനിയനുണ്ട പരിചയുള്ള ഒരെയില്
ഏഹ്
ആരേലുണ്ടാ പരിചയുള്ള
അവടെ മുന്നെ ഒരു ചേച്ചിനെ പരിചയണ്ടായിരുന്നു എറണാകുളത്തുള്ളത് പിന്നെ അവരൊക്കെ നിർത്തി പോന്നു ഭയങ്കര ടാസ്ക്കാ പണി
അവര്ക്കോരോ അച്ചീവ്മെന്റ് കൊടുക്കൂലേ
എങ്ങനെയാന്നൊന്നും അറിയില്ല പണി ഭയങ്കര ടാസ്കാന്ന് പറയണേക്കാം
എങ്ങനെ ഹലോ നമ്മളീ ഫോണ് ഇപ്പൊ ഹാ ഹാക്കല്ലെ ചെയ്ത്ക്ക്ണേ
ഏ
നമ്മളീ ഫോണിപ്പോ ഹേക്കല്ലേ ചെയ്ത്ക്ക്ണ്
ആര് ഏ ഏ എന്തിനാ ഹേക്കയ്യ്ണു
അല്ല ശബ്ദം ഇങ്ങനെ റെക്കോഡിയ്യ്ണ്ടല്ലോ
അത് നമ്ക്ക് ട്രാൻസ്ക്രിപ്ഷൻ തര്ന്നതാണല്ലോ
എന്നാലും ഇതാരായിരിക്കും ല്ലെ ഇതിന്റൊക്കെ ഒടമ
ഇതൊന്നറി
അച്ചുവെ ഇതാരാ അറിയോ
എനിക്കൊന്നും അറിയില്ല
അച്ചൂ
പറ
ഇതിന്റെ ഒടമ ഞാനാ
ഉഹും
നിനക്ക് വയ്യേ
ഞാൻ കാര്യാത്ത് പറഞ്ഞ ഇത് വിശ്വസിക്കൂലന്നിൻക്കറിയാം
ഏ
പ്പ കാര്യായായിട്ട് പറഞ്ഞാ
ന്ത്
കാര്യായിട്ട് പറ്ഞ്ഞത്
മ്
ഞാൻ സീര്യസായിറ്റ് പറ്ഞ്ഞ
മ്
അച്ച ഞാൻ അയച്ചന്ന വീഡിയോസ് കാണാറ്ണ്ടൊ
ഏ
ഞാനയ്ച്ചന്ന വീ വീഡിയോസുകൾ കാണാറ്ണ്ടാ
ഞൻ എടക്കെ കാണാറുള്ളോ എടെ അമ്മൂന്റെ വരെ കാണില്ല ഞാൻ അപ്പഴാ
എന്തത് കാണാത്തെ
ഒന്നാമത് ഞ ഇൻസ്റ്റേൽ അങ്ങനെ കേർലില്ല അതായത് ഞാൻ കേറുമ്പോല്ലോ സ്റ്റോറ്യോ അല്ലെങ്കി പോസ്റ്റ് ചിക്കിടാനേ കേറുള്ളു
മ് ഞാൻ അമ്മൂൻ ഒര് ലോഡ് വിഡ്യോ അയക്കും ഒരു ദിവസം എനിക്ക് മനസ്സിലായി അവള് കാണ്ന്നില്ല ന്ന്ള്ളത്
ക്കും മൈക്കുംന്നരത്തിര്ന്നട്ട്
ഏ അവള് അവള് അവൾക്ക് ഞാൻ കൊ എനിക്ക് ആദ്യൊക്കെ ഞാൻ വിച് അവള് കാണാർണ്ടന്ന് പിന്നെനിക്ക് റിപ്ലൈ തെരാണ്ടായി പിന്നെ ഞാൻ അവക്കൊരു വീഡിയോ അയച്കൊട്ത്തു ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട് ണ്ട് കാണണ്ടെങ്കി നിങ്ങക്ക് തേങ്ങാന്ന് പറഞ്ഞ റിപ്ലേ തരും അവളത് കണ്ടില്ല്യ അപ്പ നിക്ക് മൻസ്സിലായി ഓളത് കണ്ടിട്ടില്ല്യാന്ന് ന്നട്ട് ഞാൻ അവളോട് ചോയ്ച്ചു നീ എന്ക്കയച്ചെര്ണ വീഡിയോസൊക്കെ കാണാർണ്ടോന്ന് ആടി കാണാറ്ണ്ട് അവള് ഉണ്ട കാണാറ്ണ്ട് നീ തേങ്ങാന്ന് ന്ക്കയച്ചിട്ടില്ല ഞാൻ നിന്ക്കൊരു വീഡിയോ അയ്ച്ചിണ്ടായി ഇ തേങ്ങ നയിക്കണന്നാ വീഡിയോ ന്നർട്ട് നീ അത് കണ്ടിട്ടില്ലേ. പിന്നെ അതിന് ശേഷം അവൾ മിക്ക വീഡിയോയും ഇപ്പം കാണ് ണ്ട്.
ഞാൻ അധികം ഇൻസ്റ്റൽ ആക്റ്റീവ് ഒന്നല്ല.
ആ എന്താ ആക്റ്റീവ് അല്ലാതെ
പ്രത്യേകിച്ച് അങ്ങനെ കേറാറൊന്നില്ല.
മ് അങ്ങന കയ്യ്ണ്ട്.
പത്ത് മിന് റ്റായ്
ആയാ.
ആയി.
ഓക്കെ ശരി ബൈ.
ബൈ.